ആഹ് എന്തൊക്കെ വർത്താ നം കൊറെ കാലായല്ലോ വിളിച്ചിട്ട്
ആ സുഖം കൊഴപ്പൊന്നുമില്ല കൊറയായി വിളിച്ചിട്ട്
ആ ആഹ് ഞാന എങ്ങനെ വിചാരിക്കും എന്താ വിളിക്കാത്ത് ന്ന് എപ്പോഴും വിളിക്കണം വിചാരിക്കും എന്നെ ഓരോ ര തിരക്കായിട്ട് അങ്ങനെ മറന്ന പോകും കുട്ടികളൊക്കെ സുഖല്ലേ അടുത്താളി ആ തുങ്കി ഭഷണം കഴിച്ചു കിടന്നല്ലേ
ആ കട ന്നേ സ്കൂളള്ളതല്ലേ രാവിലെ
ആ അതെ അതെ ആ അപ്പൊ നേരത്തെ കിടന്നണ്ടാവുംല്ലെ ഭർത്താവി ന്റെ വിളിയൊക്കെ കഴിഞ്ഞോ ആ ആ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാവല്ലേ
ആഹ് ഓലൊക്കെ ഉറങ്ങിയത്തല്ലേ പിന്നെനമുക്ക്
ആ സമാധാനായിട്ട് ഇരിക്കാല്ലോ തന്നെ പിന്നെ ആ ഒക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാരും കിടന്ന ഇങ്ങനെ എടുക്കാൻ പോവായിരുന്നു അപ്പോഴാണ് ഒന്ന് വിളിക്കട്ടെ വിചാരിച്ചത് തിരക്ക് കഴിഞ് നേര ആവുമ്പോ ഒന്ന് ഒഴിവായിട്ട്ിരിക്കല്ലോ പണികളൊന്നുംല്ലല്ലോ
ആഹ് ഇനിയിപ്പൊ ഉറക്കം വരുോണം കൊറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടും
ആ ഫ്രീ ആയിട്ട് കിട്ടും പിന്ന വേറെന്തക്കാ അന്ന് പറഞ്ഞ കാര്യം എന്തായി കല്യാണക്കാരെ റെഡി ആയോ
ഇല്ലേ റെടിയായിറ്റില്ല
അതെ
അത് അന്വേഷിച്ചം കൊണ്ട്ക്കണണ്ടോ ഒന്നും റെഡി ആയിട്ടില്ല
ആ ആ എവിടെ പോയി കണ്ടൊന്നില്ല
ഇല്ല ഇത് കാണന്ന് വെച്ച നമത് ഓന ഇല്ലല്ലോ വിടെ പിന്നെ ഞങ്ങള്ൾ പോയി കാണല്ലേ അപ്പൊ കാണുമ്പോ ഒരുവിധം കു കുട്ടികളൊന്നെങ്കിൽ ഓല്ക് ഇപ്പം തന്നെ കല്യാണം കഴിക്കാൻ താല്ര്യമില്ലാന്ന് പറയും അന്വേഷിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ പിന്നെ ആ ആ ആളുണ്ട്ന്ന് പറയും
ആഹ് പിന്നെ മറ്റേ അനത്തി കുട്ടികൾക്ക് സുഖല്ലേ രണ്ട് കുട്ടികള എ എരറ്റ കുട്ടികളല്ലേ
ആ കൊഴപ്പൊന്നില്ല ആ ഒരു വയസ് കയിഞ്ഞു
കഴിഞ്ഞില്ലേ ആ ബെർത്ഡേയ് കഴിച്ചിരുന്നോ
ബർത്ത് ഡേ അങ്ങനെ ഓൽക്ക് അങ്ങനെ സെലിബ്രേഷന കൊണ്ടൊന്നും വല താല്പര്യമല്ല
ഇല്ലല്ലേ അപ്പൊ നിങ്ങളാരും പോയില്ലേ
ഞങ്ങളൊക്കെ പോയി ഞങ്ങളേതായ കുറച്ച് ഗിഫ്റ്റ്ൊക്കെ കൊടുത്തങ്ങനെ പോന്നുന്നു അതാതോ എന്റെ ഇപ്പ പരിപാടിയായിട്ടൊന്നുമില്ല കേക്ക് മുറിക്കണ അങ്ങനെ
അ അങ്ങനൊന്നും ഇഷ്ടല്ലേല്ലേ ആഹ് ആഹ് എന്തേലൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് പോയിണ്ടാവൂലേ.
ആഹ് രണ്ടാക്കും ഓരോ കൂട്ടം ഡ്രസ്സ് എടുത്തു, പിന്നെ അവിടുന്നുമ്മാന്റെ വക ഉമ്മ രണ്ടാക്കും ഒരു മാലക്കെ കൊടു
ആഹ് ആഹ് പിന്നെ കൊറേ കഴിഞ്ഞ് ഇണ്ടായതല്ലേ അതിന്റെ ഒരു സന്തോ
അനിയൻ അനിയന്റെ വക ടോയ്സ്
ആഹ് ഓരോന്നങ്ങനെ കൊടു ത്തിട്ടുണ്ടാവൂലേ നടക്കൊക്കെ ചെയ്യില്ലേ ഇപ്പൊ
ആഹ് ഓര് എല്ലായിടത്തും നടന്നിട്ട് എട്ട് മാസായപ്പോ നട നടത്താൻ തൊടങ്ങിയ കുട്ടികളാ രണ്ടാളും ഉം ഇപ്പയിന് കുട്ടിയളൊക്കെ പണ്ടത്തെ പോലെയല്ല വാക്കറിലൊക്കെ വെച്ചിട്ടേ, നമ്മള് പിന്നാലെ തന്നെയല്ലേ ഓരും
വേഗം നടക്കലും ഓടലൊക്കെ തൊടങ്ങും
ആഹ് ഞമ്മളെ കൂടെ ഇഷ്ടത്തിന് കസേരലിരുന്ന്‌ ഓലെ ചെയർലിരുന്ന് ഓല് ഫുഡ് കഴി ക്കും കയ്ല് കൊടുക്കണത് പറ്റണ പോലെ
കഴിക്കും ആഹ് എന്നാലും ഒറ്റക്ക് ആ ഈ ഈ പ്രായത്തില് കുട്ട്യാളെ കളി ഇതൊക്കെ കാണ നല്ല രസാണ് കൊറച്ചും കൂടെ കഴിയുമ്പളാണ് നീറ്റ് നീറ്റ് ഓട തൊടങ്ങുമ്പയാണ് നമുക്ക് പിടിച്ച കിട്ടാത്തത്
കിട്ടാത്തത് ആ ഇപ്പന്റെ മോന്റെ ഒക്കെ പ്രായം നമുക്ക് തീരെ കിട്ടൂല
ആഹ് പിന്നെ പിന്നാലെ ഓടി ഓടി നമ്മളൊരു വിധ ധാവൂന്നല്ലാത പിടിച്ചോട്ത്തും പറഞ്ഞോട്ത്തും കിട്ടൂലല്ലോ ചൂടണ് കഴിഞ്ഞാലേ ഉം ഉം പിന്നൊരു സൈക്കിള് മേടിച്ച് കൊടുത്ത പറയ് വേ വേണ്ട അതെറ്റ് ലോകം മുഴുവൻ കറങ്ങി നടക്കും
ഉം അത് പിന്നെവിടെ വേടിച്ചു കൊടുത്തിട്ടില്ല ഓല് രണ്ടാളും ഒരേ പ്രായാണ്
ആഹ് ആഹ് ആഹ്
ച്ചന്റെ കുട്ടിണ്ട് ആ പ്രായത്തില് അപ്പൊ രണ്ടാളും കൂടെ തല്ലാവും ന്ന് പറഞ്ഞിട്ട് ഒന്നു കൂടെ ഒന്ന് വെല്തായിക്കോട്ടേ ന്ന്ട്ട് വേ
വേടിച്ചൊടുക്കച്ചിട്ടില്ലേ ഒന്ന് വേടിച്ചിട്ടും കാര്യല്ലെയ് രണ്ടാളും രണ്ടെണ്ണം വേണ്ടി വെരും
വാണം അപ്പൊ പിന്നെ ഉള്ള്ക്കെറക്ക്യ രണ്ടാക്കും ഉള്ള്ക്ക് കേറ്റണം പൊറത്ത റക്ക്യാ രണ്ടാക്കും
പൊർത്ത്ക്കെറ ആ അല്ലെങ്കില് ഒരാളെട്ത്ത് രണ്ടെണ്ണം ണ്ടെങ്കില് ഒരാളെട്ത്ത്ള്ളീന് ക്കാരം വാശി രണ്ടാൾക്കും അതൊന്ന് തന്നെ വേണ്ടി വരും ഉം
എന്ത് സാനോം അങ്ങനെത്തന്നെടി കയറിന്റെ കഷ്ണാങ്കിൽ പോലും ഒരാളെടുത്ത് ഇണ്ടായ എന്താ ചെയ്യാ അതെന്നെ വേണം മറ്റാൾക്കും
ഇ വേറെ അയ്ക്കും നല്ലത്ണ്ടായിട്ടും കാര്യല്ല
കാര്യോന്നുല്ല ഞാനിവിടെ എന്ത് വാങ്ങണേ ഞാനും നല്ലല്ലേ ഞങ്ങൾ ആരെന്ത്‌ വാങ്ങാണെങ്കിലും
കളറ് ആഹ് ഒരേപോലെ തന്നെ ആഹ് ചെലപ്പോ വല്ല കളർ ചേഞ്ച് ചെയ്ത് വാങ്ങ്യ അപ്പൊ മറ്റാളെട്ത്തുള്ള കളർ
അപ്പൊ അത് വാണ്ടി വെരുംല്ലേ അങ്ങനെരോരോ വാശിയാണ് ആ പ്പ ആഹ് മറ്റേ ചെറുതാകുമ്പോ നല്ല രസ ഇട്ത്ത് നടക്ക്ണ പ്രായൊക്കാകുമ്പോ കുട്ട്യാളെ നല്ല രസ കൊറ ച്ചിട്ട് വെലുതാവുക വാഷിം കുറുമ്പൊക്കെ വെരും ആഹ് ആഹ് അവര് രണ്ട് മൂന്ന് കുട്ട്യാള്ണ്ടെങ്കി പിന്നെ തല്ല് മൊ
ഉം അത് വെല്യ സമയല്ല ഇതിന്റെ എടേല് പെട്ടുപോണത് നമ്മള് വെല്യോലാണെ ആരേം തല്ലാനും പറ്റൂല്ല ചീത്തറയാനും പറ്റൂല്ല ഒക്കൊ രേ പോലല്ലേ
അവര് തല്ലൂടി അവരണ്ട് ശരിയാവും പിന്നെ നമ്മള് പിന്നെ തർക്കം തീർക്കാൻ നിക്കണത് വെറുതാവും
വെർതാണ് ഇവടെ ഞങ്ങളെ ഉമ്മ ചീത്തറിയും ഇങ്ങള് കു ട്ട്യാള് എന്ത്‌ കാട്ട്യാലും അങ്ങട്ട് തിരിഞ്ഞോക്കണ്ട മറിഞ്ഞു നോക്കണ്ട ന്ന് പറയും ഒരു കുട്ട്യാളെന്നെ കാട്ട്യാ പത്ത് മിനിറ്റ് കഴിഞ്ഞാ ഓല് ശെരിയാവും മ്മ അതിന് ഞാനും ഓളും തമ്മ് തച്ച്ണ്ടെന്താ കാര്യം
ഏ അതെ കുട്ട്യാള് തമ്മില് അപ്പൊ തന്നെ ഓല്
ആ ഞങ്ങളത് പറഞ്ഞിട്ട് അങ്ങനെ സോൾവാക്കി വിടലാണ്
ആ നല്ലത് സ്കൂളിൽ പോവാനായിട്ടില്ലേ രണ്ടാമത്തത് മൂന്ന് വയസ്സായിട്ടുള്ളൂല്ലേ ആ അടുത്ത വർഷൊക്കെ ചേർക്കാവൂല്ലേ
ആ അടുത്ത വർഷം ചേർക്കണം മോമ്പോവുമ്പോ മോന്റെ സ്കൂളിൽ തന്നെ നിക്കണംന്ന് കരുതിക്ക് ണ്
ആ ആ
ഞാൻ കരുതിക്ക്ണ് ഞ്ഞി വാപ്പ എന്താ പ്ലാൻ ചെയ്ത്ക്ക്ണ് ന്ന് അറിയില്ല അയിന് വാപ്പ വാ പ്പെന്താ പ്ലാൻ ചെയ്ത്ക്ക്ണ്ന്നറിയൂല
ആ ആ ഒന്നും കൂടെ ആയിക്കോട്ടെ പറയാ
ആഹ ഓനെപ്പോ ഇപ്രാശ്യം തന്നെ ആക്കാൻ പറഞതേര്ന്നു ടീച്ചേഴ്സൊക്കെ അപ്പൊ ഏ ഓനിവിടെ വീട്ടില് ട്ടേ പറഞ്ഞു
സട്ട ചേർത്ത്
നല്ല ഉഷാറിരുന്നു ഒന്ന് രണ്ടു ദിവസ ഒരു പടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് കൊഴപ്പൊന്നുമല്ല പോണിണ്ട് അവറെ കാക്കും പോ ഉള്ള കാരനേ അങ്ങനെ പോ രണ്ടാൾ ഒരു സ്കൂള ആായ കാരണം
ഉം ഇതിപ്പോ അങ്ങനെ ആക്കണംന്ന് വിചാരിച്ചിട്ട തന്നെയാണ് അപ്പൊ മറ്റവന ആക്കിയിരുന്നു മുത്തച്ഛ്ന്റെ കുട്ടനെ ആക്കിയിരുന്നു രണ്ട ദിവസം പോയി മൂന്നമത്തെ ദിവം ആന്നല്ലോ തുടങ്ങി സ്കൂള് പോയാലും തന്നെ ഭക്ഷണം കഴിക്കൂല ടീച്ചറെ തൊടാനയക്കൂല ഒന്നിനും വക്കുള്ള ഭയങ്കര കാർച്ചില്
എന്നിട്ട് ഇപ്പൊ നിർത്തിയോ ബക്ക്
ഉം രണ്ടു ദിവസം പോയി പിന്നെ പറഞ്ഞു ഞാൻ സ്കൂളൾക്ക് പോകില്ല ആാണ് പറഞ്ഞപ്പ പിന്നെ പാവം തോന്നിട്ട് അപ്പപ്പോ ഇവന് നിന്നെ വീട്ടില് നിക്കും ോന ഒറ്റക്ക് പോകും അല്ലേ
ആ് ആ് അതാണ് രണ്ടാളും കൂടി ഒരുമിച്ച് പോവാണെങ്കി വല്ലിയ കുഴപ്പമില്ലാവാനും പോയിുന്നേ
ആ ഇവരെ രണ്ടാള രണ്ട് സ്കൂളാണ് എന്റെ ഒരു മുോം പഠിക്കണ ആർ എസ് അപ്പ അവിടെ ആരിക്കും മിക്കവാറ ഇവന്റ് രണ്ടാമവും ചേർക്ക ആ പക്ഷെ മറ്റലൊക്കെ ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽങ്ങനെ പഠ ച്ചു പോോയതാണ്
ആഹ് ആഹ് അപ്പൊ അവിടെത്തന്നെ പോന്നെ ചെറക്കല്ലേ ചേത്തത അടത്തന്നെ ആാവോ ആ ആഹ ആഹ അവ രണ്ടാള രണ്ട് സ്കൂള ആകുമ്പോൾ അത്വർക്ക്ൊരു ബുദ്ധിമുട്ടാാവും
ഉം അത് ബുദ്ധിമുട്ട് തന്നെയാണ് പത്താോം തന്നെ പറയും എനിക്ക്ിോട്ട്ന്നാ ഞാൻ വരെ സ്കൂള് പോയി
ആഏ ആഹ
അപ്പ പറ കൊറച്ച് നല്ലത് നല്ലതട്ട എന്തെിലും പഠിച്ച പച്ചോട്ട കാിച്ചട്ട്വിടെ കൊണ്ടാക്കിയത് അവിടെന്ന് പഠിച്ചാൽയ ഞാന്
അവിടെ മദ്രസി സ്കൂള ഉള്ള കാരണംന് പറഞ്ഞയച്ചതാവൂല്ലേ
മദ്രസ് എന്നാലും നമ്മള ഇടെ സെപ്പറേറ്റ് കൊടുക്കണ്ട് അത് സി ബി എസ് ഇ സിലബ ആണ്ടെ ഇംഗ്ീഷ് ഒെ ഒന്ന് പഠഞ്ഞോട്ട് വിാരിച്ച
അങ്ങനെ കൊടുത്താണ് അൊന്ന് ഏഴാം ക്ലാസ്ക്കെ ആയാ അണ്ട് മാറ്റംൊക്കെ ചെയ്യ പോഓന്നൊരു വിധം ആഹ അതൊക്കെ കിട്ടി മാറ്റ ആഹ എല്ലാവും കുട്ടികൾക്ക് വേസ്ണ്ടണ്ടാവല്ലോ
ആഹ അത്ച്ച ഇ അങ്ങോട്ട് നമ്മളിപ്പോ
ഇപ്പൊ സാധാ സ്കൂളില നല്ല ഇതാണ് ഇപ്പൊ അണ്ട ഇത്തെ പോലെന്നല്ല നല്ല പഠിപ്പാണ് ഗവൺമെന്റ് സ്കൂളില്
ആ പക്ഷേ അതിന എല്ലായിടത്തൊന്നും ഇല്ല ഞങ്ങവിടെടുത്തുള്ള സ്കൂളിൽൊന്നും പോരാ അവിടെ അടുത്തുള്ള കൂന്ന് കമ്പ്യൂട്ടർ ലാബും കൂട അല്ല
ആ് ഇവിടെ ഞങ്ങള എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ നല്ലത പ്ലസ് ടു ആ നല്ല നല്ല ഇതാണ് നല്ല പഠിപ്പാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പറത്ത് അവളല്ല എൽ കെ ജി മുതല് പ്ലസ് വരും കാണണ്ട് സ്കൂള തന്നെ പഠിച്ചത്
ആ എല്ലാ സ്കൂളുംണ്ട്ന്നെ പത്താം ക്ലാസ് വെയള്ള നമ്മ മയാളം കഴിഞ്ഞ പിന്നെ പ്ലസ് വൺ പ്സ് ടു എന്താലും ഇംഗ്ലീഷ്ല്ലേ
ആഹ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോപ്പൊ സ്കൂളിൽ അവിടല്ലേ
ആയിന ഇവിടെ സ്കൂളില് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് പക്ഷെ അതാണ് കമ്പ്യൂട്ടർ ലാബ്ൊന്നുമല്ല പില്ല അപ്പൊ ഇവിടെ അടുത്ത് അത്തുള്ള സ്കൂള അങ്ങനെ അൊ ഒരു കുട്ടികൾക്ക് ബുദ്ധിുട്ടല്ല മുത്തച്ഛന്റെ വല മോളനെങ്ങനെ പഠിച്ച് ബുദ്ധിമുട്ടി നാലാം ക്ലാസ് വരെ ഇവിടെ ഉള്ള സ്കൂള് രണ്ടോ മൂന്നോ കമ്പ്യൂട്ടർ ആണെങ്കിലും ഉണ്ടായിരുന്നു പഷേ അഞ്ചും ആറും ഏഴുഒന്നും കമ്പ്യൂട്ട്റെ കയ്യോണ്ട്
തീരല്ല്യലേ ആ ആ പിന്ന പ്പേ കമ്പ്യൂ പ്പ ട്ടണ്ടതൊക്കെ പ്പം കൊട്ക്ക്ണത് ഒമ്പതിലും പത്തിലൊക്കേണ്
ആ ഇബടെ കഴിഞ്ഞ് ഇവര്ക്ക് ഒന്നാം ക്ലാസ് മുതലേ ൺ-
രണ്ട്ല് ആ ആ ഐ ട്ടി ണ്ട്ലേ ആ ഗവൺമെന്റിലൊക്കെ പിന്നെ ഒമ്പതുംപത്ത്ലുഎല്ലേ ഐ ട്ടി ഒള്ളൂ
ഐ ട്ടി അല്ല ആ ഇപ്പ അഞ്ചാം ക്ലാസ് മുതലേ ഐ ട്ടി ഇണ്ടല്ലോ ആ അഞ്ചാം ക്ലാസ് മുതലേ ഐ ട്ടി പിരീഡ് കൊട്ക്ക്ണ് ണ്ട് ഉം ഞാനൊക്കെ പഠിച്ച ടൈം ഇ പഠ്ച്ച ട്ടയ്മ് തന്ന ണ്ട് ഞങ്ങള ഔടെ സ്കൂൾളൊക്കെ ഇണ്ടായിരുന്നു ഐ ട്ടി
ആ ആ ആ അതും അങ്ങനെ അങ്ങനെ തായിട്ട് വല്ലാണ്ടതായിട്ടൊന്നും ഇണ്ടാഊല ക്ലാസ്സ് ണ്ടാഉം കമ്പ്യൂട്ടർല്ള്ളതൊക്കെ ചെർതായിട്ടൊക്കെ വല്ലപ്പോഴൊക്കെല്ലെ ണ്ടാഉ സ്ഥിരായ്
ആ അത് ആയ്ച്ചേല് രണ്ട് പീരീഡ് മൂന്ന് പിരീഡൊ ക്കെ ണ്ടാ
ആ ഒരു ഒര് ബുക്ക്ണ്ട് അത്ണ്ട് എല്ലോട്ത്തും ഐ ട്ടി ടെ ബു കേട്ട് പഠിക്കാന് ബു ബുക്ക് പ ടെക്സ്റ്റ് ബുക്ക് ഇണ്ട് പക്ഷെ അത് അത് പ്രാക്ടിക്കലില്ല തോന്ന്ണു
ആ ഞങള് പഠിച്ചപ്പ അത്യാവ്ശ്യം പ്രാക്ടിക്കലൊക്കെ കിട്ടിന്നു പക്ഷെ എക്സാം ആയിട്ടാന്ന് ഐ ട്ടി ഒക്കെ ഇണ്ടായിന് ല എക്സാമ് വെര്ന്നത് ഒമ്പതിലും പത്തിലൊക്കെ തന്നെ
ആ ആ ആ അങ്ങനെയ്രുന്നല്ലേ പിന്നെ വേറന്തൊക്കെ ന്ന ഞാന്ഞ് വിളിക്കണ്ട് ട്ടോ തെരക്കില്ല അ ആ ശെരി ന്നാ ഞാ വിളിക്കണ്ട്ട്ടോ ആ അതന്നെ അതന്നെ അയ്ക്കോട്ടെ അയ്ക്കോട്ടെ മ് ശെരി